ഹലോ ആഹ്
എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം ഹ ഹ ഹ
കഥ പറയാൻ നല്ലരസാണ്
ആഹ് അതന്നെ ഞാൻ അങ്ങോട്ട് വിളിച്ചത് പക്ഷെ
എന്തെ ഭക്ഷണല്ലായോ?
എന്ത് പണിയ ഒരു പണി കഴിഞ്ഞിട്ടില്ല. വെറുതെ ഇങ്ങനെ ചൂലും പിട്ച്ച്
ആർക്കും വേണ്ട ഒര് രണ്ട് കുട്ടിയേൾക്കല്ലേ, മതി എന്തൊക്കെ പഴാമറ്റം വാട്ടീറ്റ് ഒപ്പിച്ചല്ലോ.
ആഹ് ഹാ ഹാ കുട്ടിയാളൊക്കെ കളിക്കാൻ വിട്ടു ഇന്ന് സണ്ടല്ലേ.
അതിന് എന്താക്കീന് രാവിലെ ഞാൻ ഇന്ന് ഒന്നും ആക്കീട്ടില്ല. പഴം വാട്ടി പഴമ്പാട്ടാന്നറിയോ?
പഴംവാട്ടാ പർഞ്ഞ പഴം വേവിക്ക
എല്ലടാ മുട്ട പശുനെയ്യില് കാ പഴം മുറിച്ചിട്ടിട്ട് മുട്ട് പശുനെയ്യില് വെളിയിച്ചിട്ട് മുട്ട ഒടച്ചിടല്.
ആ തേങ്ങ ഇട്ട്ട്ടല്ലേ?
അത്‌ നിങ്ങളെ തീരാത്ത തേങ്ങല്ലേ നമ്മ തേങ്ങ ആക്കല് ഇല്ല നമ്മക്ക് നാണക്കേടാ നമ്മളെ വടിയെട്ത്ത് അടിക്കാൻ വരും. തേങ്ങടാനിന്നാല് നമ്മള് മുട്ടന്നെ ഇടണം നിങ്ങൾക്ക്. പൈസ ഇല്ലതോണ്ട മുട്ട വാങ്ങാത്തെ തേങ്ങ ഇട്ടിട്ട് ഒപ്പിക്കുന്നേന്ന് ചോയിക്കും നമ്മള് നാണക്കെടാ നാക്കാലി ആക്കി വിടും ഒരാക്കും കൊടുക്കാൻ പറ്റൂല തേങ്ങയിട്ടിട്ട്. ഉന്നക്കായ് യാട്ടെ എന്തും ഞമ്മക്ക് മുട്ടന്നെ ഇടണം.
ആഹ് എങ്ങനെ ഇത് ഇണ്ടാക്ക പർഞ്ഞ റെസിപ്പി പർഞ്ഞ
അത് ന്ന് വെച്ചാ പഴം മുറിച്ചിട. മുറിച്ചിത് ചെറുങ്ങനെ മുറിക്കലില്ലേ നമ്മൾ കായ്പോളൊക്കെല്ല എടുക്കുന്നേ.
ആ
അതായത് മുറിച്ചിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതില് പശുനെയ്യ് ഒഴിക്കും എന്നിട്ട്. നല്ലോണം വാട്ടും.
ഉം ഉം
ഒക്കെ ഇട്ടിട്ട് കുറച്ച് പഞ്ചസാരയിട്ടിട്ട് ആദ്യംവാട്ടും. ഏലക്കായി ഇടും കൊർച്ച് ഏലക്കായിടും കുട്ടിയാൾക്ക് ഏലക്കയ് പറ്റാതോണ്ട് ഞാൻ ഇന്ന് ഏലക്കയ് ഇട്ടിട്ട്ല്ല. അങ്ങനെ ആ പൊടിച്ച ഏലക്കായ് എന്നിട്ട് ഈ മു ട്ട ഒടച്ചിട്ട് അയ്ലിടും മുട്ട ഒടച്ച് ഇട്ടിട്ട് ആദ്യം എളക്കും.
ആഹ് ആഹ്
നല്ലവണ്ണം ഇളക്കിട്ട് നല്ല ബന്ത് കഴിഞ്ഞാല് കൊടുക്കല് ചായ കട്ടൻ ചായ്
ഏഹ് ഇത്ര ടേസ്റ്റ് ഉണ്ടോ അത്.
നല്ല ടേസ്റ്റാനമ്മള് കല്ല്യാണം കഴിഞ്ഞ പ്ലാപ്പിളക്ക്‌ നാപ്പത് ദിവസം ഇത് കൊടുക്കണം അത് നിർബന്ധ. എല്ലാ ഒലക്കെ എടുത്തിട്ട് വരും വീട്ടുകാര്.
ആഹ് ആ ആഹ് ആ.
ഞമ്മളെ വീടെല്ലേ വീട്ടില് ഞമ്മളെ വീട്ടിലല്ലേ പ്യാപ്ളാർ നിക്കാ നമ്മളെ പൂ കൊ കഴിച്ചോണ്ട് പോക്കല്ലാല്ലാ.
ആഹ് ആ ഓരോ നാടിനും ഓരോ ഇതാണ് ഞങ്ങളെ നാട്ടില് അങ്ങനെന്നും അല്ല ഞങ്ങടെ നാട്ടില് ഏഹ് ഹസ്ബൻഡിന്റെ വീട്ടിൽ തന്നെ നിക്കണംന്നാ
ആഹ് നമ്മുടെ ഇവിടെല്ല നമ്മളെ വീട്ടില് അവര് നിന്നോളാം അല്ല നമ്മെ എടുത്തിട്ട് നമുക്ക് വാണ്ടാന്ന് പറഞ്ഞ് ഓടിക്കും
എന്നിട്ട് അത് അതുപോലെ നമ്മള് നാപ്പോസം ഈ കായ് വാട്ടിയത് കൊടുക്കണം പാല് കൊടുക്കണം കല്യാണം കഴിഞ്ഞോടതില് ഞമ്മക്ക് നിർബന്ധം
ഉം ഞങ്ങളാ ഫസ്റ്റത്തെ ദിവസം മാത്രെ പാല് കൊടുക്കുള്ളൂ കല്യാണം കഴിഞ്ഞ് അന്നത്തെ ദിവസം
ഭയങ്കരം തന്നെ ഞമ്മക്കതിലും നിർബന്ധ രാവിലെ പാലും രാ ഫസ്റ്റി തന്നെ കല്യാണം കഴിഞ്ഞന്ന് പാലും മുട്ടേ മാത്ര കൊടുക്കാ എന്നിട്ട് അവര് പോവും പിറ്റേന്ന് പിറ്റേന്ന് രാവിലെ നാസ്ത്തക്ക് നിക്കും നമ്മള കണക്ക് ഒരു കാ എന്താ പറയാ നമ്മള് നിയമങ്ങളാ അന്ന് നമ്മള് നേരിയതിന്റെ കഞ്ഞില്ലേ പാല് വെച്ചിട്ടുള്ളേ തേങ്ങാ പാല് ആ കഞ്ഞി വെക്കണോ നെയ്യ്പത്തലാക്കണം നെയ്ച്ചോറാക്കണം എറച്ചിക്കറി ആക്കണം കോഴിക്കറിയാക്കണം പൊരിച്ച എല്ലാ ഇത് ടേബിളി നെരത്തണം അന്നേത്തെ ദിവസം പിറ്റേന്ന് രാവിലെ ഈ കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് അവര് കല്യാണം കഴിഞ്ഞ അന്ന് തിങ്കളാഴ്ച പാലും മുട്ടേ തിന്നിട്ട് രാവിലെ പൊലച്ചക്ക് ഒറക്കത്ത് പോയ്ക്കോള്ളണം ആറു മണിക്ക് തന്നെ പിന്നെ ഒരു പൻ പന്ത്രണ്ട് മണി വരെ നമ്മള വീട്ടി തന്നെ ഉണ്ടാവും ചൊവ്വാഴ്ചത്തെ ദിവസം അന്ന് ഈ സാ അതിനദേച്ച് നെരത്തി വെക്കണം ടേബിള്മ രാവിലെ പാലും മുട്ടയും മാത്രം കൊടുക്കും എന്നിട്ട് പത്ത് മണിക്ക് നാസ്ത നാസ്ത ഞാൻ പറഞ് ഈ നെയ്ച്ചോറ് വേണം നെയ്യ് പത്തല് വേണോ പത്തല് വേണോ കറി വേണോ എല്ലാം എല്ലാ ഇതും നെരത്തിട്ട് അതെല്ലാം കൊടുക്കണം അങ്ങനെയ നമ്മുടെ കണക്ക് അതുപോലെ നമ്മളെ കൂട്ടി ക്യൂല്ല ബുധനാഴ്ച അവിടെ അതുപോലെന്നെ എല്ലാ സാധനവും ഉണ്ടാവും
ആഹ് ആഹ് ആഹ് എന്തൊരു നാടാ അത് ഉം ഉം അതുകൊണ്ട് കല്യാണം നല്ല അടിപൊളി ഭക്ഷണങ്ങള് കഴിക്കാം
പിന്നെ പോയില്ല പിന്നെ പോയി വരുത്ത് മാത്രം
ഉം അത് കൊടുത്തില്ലെങ്കി അമ്മായി അമ്മേടെന്ന് അടികിട്ടുവോ അത് കൊടുത്തിട്ടില്ലെങ്കി അമ്മായി അമ്മേന്റെ അടുത്തുന്ന് അടി കിട്ടുവോ
വീട്ടുകാരുടെ അടുത്ത്ന്ന് അടികിട്ടും
അതാ പറഞ്ഞു കൊടുക്കുന്ന വ്യാപ്ള ആണെങ്കില് പറയാത്താണെ പിന്നെ അതുപോലെ നാപ്പത് ദിവസം ഞമുക്ക് മീന് കൊടുക്കാൻ പാടില്ല
അയ്യേ എന്തൊരു നാടാത്
മീൻ കൊടുക്കൂല പിന്നന്ന് വെച്ചാ കറിയും മീനൊന്നും കൊടുക്കരുത് മ അല്ല കറിയോടു ഏത് അയക്കൂറ ആഗോലി
ആഹ്
അത് മാത്രം കൊടുക്കാം മത്തി അടുപ്പിക്കാൻ പറ്റൂല
ആഹ് ആഹ് ആഹ് ആഹ് ങ്ങട്ടയ്ക്കോറ ബിരിയാണി വെച്ചപ്പോ ആഹ് അല്ല ഐക്കുറ ബിരിയാണിണ്ടാക്കെണ്ട് ന്നൊക്കെ പറഞ്ഞ് കൊറച്ച് ദിവസം മുമ്പ് വിളിച്ചപ്പോ
യാണി യായ് കുറെ ബിരിയാണി നമുക്ക് നിർപ്പന്താ ഒന്നരയാടം വെച്ച് കൊടുക്കണം രാത്രി അത് മാത്രല്ല അയ്ക്കൂറ ബിരിയാണി മാത്രല്ല നമുക്ക് എല്ലാം ആക്കണം നാസ്തകള് പത്തലാക്കി കൊടുക്കണോ ഇവരൊന്നും തിന്നൂല നമുക്കി നാപ്പത് ദിവസം വരെ വെറു തീ ചാടാൻ ഇടും ഭക്ഷണം ലാവിശ ഇണ്ടാവ ഐയ്ക്കൂറ ബിരിയാണി എങ്ങനെ നീ എങ്ങനെയ വെക്കലി
ഞങ്ങൾ അങ്ങനെന്നുവല്ല ഞങ്ങ എന്തെങ്കിലും മന്തി ബിരിയാണി ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ങ്ങള നാട്ടില അങ്ങനെ കല്യാണ
ഞമ്മള കല്യാണം കഴിയ്പ ഒന്നും മന്തിയില്ലല്ലാ.
കല്യാണത്തിന് അങ്ങനെ മുട്ട പാല് അങ്ങനെയുള്ള കൊടുക്കുകേ ചെയ്യുള്ളൂ അത്രേള്ളു ഇവി ഇവിടെ അങ്ങനെ ങ്ങത്തെ ചടങ്ങുകളൊന്നും ഇല്ല ആചാരങ്ങളൊന്നുല്ല
ഇത് നിങ്ങള് പിന്നെ കഴിച്ചോണ്ട് പോന്നയല്ലേ ഞമ്മള് അങ്ങനെയല്ലാല ഇങ്ങോട്ട് വരുന്നില്ല അന്തേന്ന നഞമ്മള് കൊടുക്കണ്ടേ
എന്താ ഉള്ളത് അത് കൊടുക്ക അത്ര തന്നെ നിർബന്ധംന്നുല്ല
അതുകൊണ്ട് നല്ലേനെ നിങ്ങളെ നാട്ടിലേക്ക് വരാ തോന്നുന്നു പിന്നെ നീ എന്താ കീന്
ഞാന് ചപ്പാത്തി ചിക്കൻ കറി ഞാനിന്നലെ
ചപ്പാത്തില് പര്ത്താൻ എങ്ങനെ തോന്നുന്നു ഞാനൊന്നും ചപ്പാത്തിന്റെ കേസിന് നിക്കുഎ ചെയ്യുല്ല
ആഹ് ഞാന് കുട്ടികൾക്കൊക്കെ ഇഷ്ടാണ് ചപ്പാത്തിയും ഇറച്ചിക്കറിം ഇഷ്ട.
ഏ അങ്ങനെ ചൂടാ റിസ്ക് എടുക്കലില്ല
അയ്യോ മടിച്ചി
ജയിലില്ലേ ജയിലെ ചപ്പാത്തി വങ്ങും ഞായറാഴ്ചേസം ഭർത്താവിനെപ്പരം പെറത്ത്‌ പോവും ഒരു മൂന്ന് പാക്കറ്റ് മടിച്ചിട്ട് മൂന്ന് ദിവസം എഡ്
പുറത്തുന്ന് ഫുഡ് കഴിക്കുണ്ടാവൂല്ലേ
എല്ലടാ ഞാൻ പോറത്തുന്ന് ഫുഡ് കഴിക്കൂല ചപ്പാത്തി വാങ്ങീട്ട് നാളെയും മറ്റന്നാളലൊക്ക ഒപ്പിക്കും ഇന്ന് ഞാൻ മന്തി ആടി വെക്കുന്ന
ട്ടൂര ബട്ടൂര കഴിച്ചിട്ടുണ്ടോ
ബട്ടൂരി ഞാക്കലുണ്ട് ബട്ടൂര് പ ആ ഇതല്ല
അത്ങ്ങനെ കോണ് കോണായിട്ട് ത്രി കട്ട് ചെയ്തിട്ട് നമ്മള് എണ്ണൽക്ക് ഇടുക
പിന്ന പത്തല് ചുടും ഇത് ഇന്ന് ഞാൻ മന്തിയാക്കന്ന് മന്തിയാക്കണത്ര
നെയപ്പത്തലോ എങ്ങനെ ഉണ്ടാക്കന്നെ പത്തല് എങ്ങനെ ഉണ്ടാക്കുക നെയ്യ് പത്തല്
പ്പത്തല് വെക്കും നെയ്യ് പത്തല് വയ്ക്കും
ആഹ് ആഹ് അത് ചിക്കനൊക്കെ ഇട്ടിട്ടല്ലേ നെയപ്പത്തല് ചിക്കനൊക്കെ ഇട്ടിട്ടല്ലേടാ
ഇത് ഇന്നെന്താന്ന് ഉച്ചക്ക് നീയാക്ക്ന്ന്
അതന്നെ ചിക്കനൊക്കെ വെച്ചിട്ട് നെയ്യ്പത്തില്ണ്ടാക്കില്ലേ
പോയി എറച്ചി ഉച്ചക്കാ
ആഹ് ആഹ് അതന്നെ ആഹ്
ആ കോയിയെറച്ചി നെയ്യ്പ്പത്ത എങ്ങനാ ആണപ്പത്തല്ലല്ലാ പറയന്ന് ഓറോട്ടി ഓറോട്ടി ഉച്ചക്ക് ഭക്ഷണം കഴി
ആഹ് ചിക്കന് ഏ കൊ കോഴിം പിന്നെ നമ്മള് ഉള്ളി തക്കാളി അങ്ങനെയൊക്കെ വാട്ടിയിട്ട് നമ്മള് പത്തിരി പോലെ മാവ് മൈദപ്പൊടി കൊണ്ട് കല ഓ എന്താ പരത്തിട്ട് അതില്
മെയ്ത മാവിനോട് വെര്ത്തീറ്റാ അ എങ്ങെനാ
അതന്നെ മൈദ മൈദപ്പൊടി ഇട്ത്ത്ട്ട് നമ്മള് പൊറോട്ടൊക്കെ ഉണ്ടാക്ക്ണ പോലെ പരത്തി വെക്ക്അ ഇന്ന്ട്ട് അത് റൗണ്ട് ഷേപ്പാക്കീറ്റ് പരത്ത്അ ന്ന്ട്ട് ത്ത് ഐന്റകത്ത് ഈ മസാല കൂട്ട് ട്ട്ല്ടന്ന്ട്ട് ഒന്നിന്റെ മേല ഒന്ന് വെക്ക്അ അങ്ങനെ അയിന്റെ മേലെ ഒന്ന് വെക്അ ന്ന്ട്ട് ട്ട്പിന്നെ മസാലട്ആ ന്ന്ട്ട്ണ്ട് കട്ട പോലെയേകീറ്റ് അണ്ട് എണ്ണൈൽക്ക്ടാ
എണ്ണീല് പൊരിച്ചെട്ക്കലാ നല്ല ഹൈറ്റല്ലേണ്ടാവാ എങ്ങനെ പൊരിച്ചെടുക്കാൻകയ്യാ
നല്ലം എണ്ണ വേണം എണ്ണ നല്ലംവേണം
അത് നീ എന്താക്ക്ന്ന്ണ്ട്ന്ന്
ആഹ് അത്ണ്ടാക്കാറ്ണ്ട് അത് വൈകീട്ടൊക്കെ ചായുടിക്കുമ്പോക്കെണ്ടാക്കും
വൈകീറ്റ് റിസ്കല്ലേ ഞാഇന്ന് മന്തിയാക്കാന നിക്ക്ന്നെ കോഴിക്കൊണ്ടുവര്നിപ്പോ
ആഹ്
ഉച്ചക്കെന്താക്ക്ന്ന്
മുച്ചക്ക് ഇന്ന് വെയ്യ ഉം
അന്ന് നീ ഉച്ചക്കൊന്നും വെച്ച്ട്ട്ല്യാലോ മടിയാ തോന്നൊല്ലേ ഉച്ചക്ക് ഭക്ഷണം ഇണ്ടാക്കി കൊടുക്കാന്
മടി മടിയൊന്നല്ല അ അ ആ മടിയൊന്നുല്ലടാ ആഹ്ഹ്ഹ് മടിയൊന്നുല്ല ഇന്ന് സണ്ടെല്ലേ കുട്ടിയോളൊക്കെ ലീവല്ലേ
അന്നേരല്ലേ കുട്ടിയേൾക്ക് തിന്നാൻ കൊടുക്കണ്ടേ ഞാ സൺഡേ ലീവായോണ്ട് എന്റെ ഭർത്താവ് ണ്ടാവും
ആഹ് മ്അ മന്തി ഇന്നലെ ഇണ്ടാക്കി ഇന്നലെ ലീവെ ന്നേര്ന്നു അ പ്പന്നലെ ഇണ്ടാക്ക്യപ്പ ഇന്ന് പിന്നെ
എന്റെന് ഭർത്താവ് ഇല്ല നാട്ടിലില്ലാത്തോണ്ട് ഞാറായ്ച അങ്ങനെ സ്പെഷ് റ്റലന്നും വാണ്ടല്ലേ
നല്ല മഴയെല്ലേര്ന്ന് രണ്ട് മൂന്നൂസായിട്ട് അപ്പ ചെറ്തായിട്ടൊരു
ഇന്ന് പെയ്ലടാ ഞാ ഫുൾ പൊർത്താർത്തിയിച്ച്ട്ട്ണ്ട് തുണി
ആഹ് ഇന്ന് വെയ്ല്ണ്ട് ആഹ് ഇന്ന് ഞങ്ങളെ നാട്ടില് വെയ്ല്ണ്ട് ഉം ഇണ്ട്ണ്ട് ഒന്ന് ചിരിച്ച് ആണിക്ക്ണ്ട് ഇഞ്ഞെ എപ്പളാ കരായാന്നറിയില്യ
അതന്നെ ഞാപറയന് അത് ഒണങ്ങി കിട്ടിയാമതിയേന് ഒണങ്ങി കിട്ടിയാസമാധാനേന്
ഉം ഒന്നിച്ച് മുറ്റത്ത് എല്ലാ വീട്കള്ടെ മുറ്റത്തും കാണാണ്ട്
ആഹ് നീ എന്തൊങ്കിലും ചെയ്യ്ന്ന്ണ്ടോ ഓൺലൈൻല്
ഞാന് ചെയ്യാന് താല്പര്യൊക്കെണ്ട് ൻന്തേലെക്കെ വർക്ക് അതൊന്നുപ്പൊ മനസ്സിലായില്ല എന്താ പറഞ്ഞത് ന്ള്ളത് ക്ലിയറായില്ല നമക്ക് നമക്ക്
രാ വൈക്ന്നേരം അഞ്ചു മണിക്ക് ഫോട്ടോസ് ഇട്ടേരും ഗ്രൂപ്പില് അതിപ്പെ എട്ട് സ്റ്റാറ്റസ് വെക്കാന്ന്ട്ട് പിറ്റേന്ന് അഞ്ച്മണിയാവുമ്പോ നമ്മളത് ഗ്രൂ പ്പിലേടാക്കി കൊടുക്കണോ സ്ക്രീൻഷോട്ട് അയച്ചൊട്ക്കണോ പക്ഷെ ഇൻവെസ് ച്ച്ആയ്ര്ത്തി ഇര്ന്നൂറ് ആയിര്ത്തി ഇര്ന്നൂറിന് ഞമ്മക്ക് കിറ്റ് തെരും അവര് നമുക്ക് ഇഷ്ടുള്ള സാധനൈ ല്ന്ന് ഞമുക്ക് പ്രൊഡക്ട് വാങ്ങാ
ആഹ് അങ്ങനേണ് ലെ
പിന്നെ ഡെെലി ഇരുവത്തഞ്ചായിറ്റ് അങ്ങനെ നമ്മളെ അന്റെ ആഹ് ടീമിനെല്ലും പത്ത് സ് സം കൂടീറ്റ് ഇന്നെ ഇന്നെലെത്തേക്ക് പത്ത്സ്വാവും അങ്ങനെ ഇന്നേക്കെ എല്ലാർക്കെ കാേണ്ടിഅന്റക്ക് അനക്ക് ഇട്ണത്രണ്ട് ട്ത്ത സ്ക്രീൻഷോട്ട്നക്ക് അയച്ചെരും
ആഹ് അല്ല നമ്മള് ആഹ് ആഹ് പേയ്മെന്റ് ച്യ്യണാദ്യം
ആദ്യം ആയിരത്തി ഇര്ന്നൂറ് പേയ്മെന്റ്യ്യണം അനിക്കിപ്പ ടോ ഞാൻ ഫോട്ടോഅയച്ച ന്നാട്ടില്ലേ എനിക്ക് ഇപ്പ അനിക്ക് ഇന്ന് ആയിരത്തി നൂറ്റി അയിമ്പത് രുപ്യ അവരിട്ടാരരുന്നു നമുക്ക് ടീമിണ്ട ടീമിനെ കിട്ടുവോ ആൾക്കാര
ടീം ഒന്നുല്ല ഞങ്ങള് പാവങ്ങളാണെ ടീം ഒന്നുല്ല.
എന്നാ ശരിയേ
ഓക്കേ ടാ